കേൾക്കന്നണ്ടോ എന്താ പണി ഭക്ഷണൊക്കെ കഴിച്ചോ റേഞ്ച് റേഞ്ച് കൊറവ്ണ്ടോ അവിടെ അ
ഇല്ല അവടെ അങ്ങ അങ്ങത്തെ പ്രശ്നൊമില്ലാ കേക്കണില്ലേ ഞാൻ പറയണേ കേക്കാണില്ലേ?
ഇപ്പം കേൾക്ക്ന്നണ്ട് ചോറിനൊക്കെ എന്തൊ കറി ഇണ്ടാക്കി ചോ
ചിക്കൻ കറി ഒണ്ടായിനി ചിക്കൻ കറി
ശെരി നിങ്ങൾക്ക് ഞാൻ പറയ്ന്നത് കേൾ ക്കുന്നില്ല നിങ്ങള് കൊറെ സൈലന്റ് ആയി നിക്കുന്നേ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ങ്ങള് പണിയെടുക്കാണോ പ്പൊ എന്തെങ്കിലു അട്ക്കളേല് അ ആ ശരി ഞാന് പറഞ്ഞ് കൊറേ നേരം ത്തിനും മിണ്ടാതെ നിക്കുന്ന പോലെ തോന്നുന്നേ അതു ഒണ്ടാണ് ചോദിക്കുന്നതെ
ഏ അല്ല പ്പൊ പണിയൊ ഇല്ല
ഓ ചിക്കൻ കറി ന്ന് ഉപ്പേരി ഒന്നുല്ലേ
ഉപ്പേരി ണ്ടാ ഇന്ന് രാവിലെ അക്കെ തീർന്നു.
ഓ അത് ശരി ഓ അങ്ങനെ ഉം വൈകുന്നേര ക്കെന്തെകിലും ചായക്കൊക്കെന്തെങ്കിലും കടികൾ ഉണ്ടാക്കാറുണ്ടോ
ആ എന്തേലെക്കണ്ടാക്കും മ
എണ്ണക്കടികള എണ്ണക്കടികളാണോ അധി കോം ണ്ടാക്ക എണ്ണക്കടികളാണോ അധികോം ഉണ്ടാക്കാറ്
ആ എണ്ണക്ക് എണ്ണക്കടി ണ്ടാക്കല്ണ്ട്
ആ ആയ്ശരി എന്തെക്കെണ്ടാക്കും പഴംപൊരി ഉള്ളിവട അങ്ങനെന്തെങ്കിലൊക്കെ ണ്ടാക്കാറാ
ആ ഇന്നലെ പഴംപൊരി ണ്ടാ ക്കി ഇന്ന് സുഗിയനക്കി അറീലെ
ആ അറിയാ ചെറ്പയ് ആ ചെറ്പയറ് പുഴുങ്ങീട്ടെന്തോ പഞ്ചസാരെ ഉണ്ടാക്കാറീല പക്ഷെ ഒരു വട്ടറ്റെ ചെറ്പ്പത്തില് തിന്നതാ അതെ പഞ്ചസാരെ ട്ടാണ്ട്ല്ലെ ന്തോ മൈതേല് മാവിലൊക്കെ മുക്കീട്ട് ചെയ്യ്ണതല്ലേ
ആ പഞ്ചസാരെല്ല മറ്റേ സ് ശർക്കരേണ് വടെ ടല് പഞ്ചസാര ഇടല്ല ഉം ഉം
ഷ്ടാണോ നിങ്ങക്ക്
ആ അത് ആ നല്ലതല്ലേ ചെറുപയറ് ഉം
ചായൻ്റെ കൂടെ ന്തെങ്കിലൊക്കെ വേണ്ടലെ ഞാൻ അധികോം എരിവ്ള്ളതാണ്ട എനിക്കൊരി രിള്ള ഭക്ഷണങ്ങള ഷ്ടം എർച്ചി കേക്ക് ഇങ്ങനെ ആ ഉള്ളിവട അങ്ങൻ ത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിക്കക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് നിങ്ങള്
ഇല്ല അത്നിക്കറിയില്ല
ചിക്കൻ കറയില
ഇല്ല
ഓ ഏയ് അത് ശരി ഞങ്ങൾ കോഴിമുട്ടൊക്കെ നമ്മൾ അടിച്ചാണ്ട് നമ്മൾ കേക്കിന ഉണ്ടാക്കണര് കോഴിമുട്ട മിക്സിൽ അടിച്ചാണ്ട് കുരുമുളക് ഉപ്പിട്ട് മിക്സിൽ അടിച്ച് ചാണ്ട് ചിക്കനല്ലേ കോയി വേവിച്ചതോ പിന്നെ അതേമാരി ഉള്ളി വാട്ട ട്ടിയാണ്ട് ഉള്ളി ക അതേമാതിരി ക്യാപ്സിക്കം പച്ചമോളക് ഇതൊക്കെ വാട്ടാ
ഉം ഉം
കോഴിയുടെ നമ്മള് കട്ടലൈറ്റന്നൊക്കെ മസാല ണ്ടാക്കൂലേ ഷേ ഇതുണ്ടാക്കൂലേ സമോസന്റെ മസാലല്ല്യെ ഞമ്മള് ണ്ടാക്കുലെ സമോസിന്റെ മസ സല ണ്ടാക്കണ പോലെ ണ്ടാക്കാ കടലൊന്നുടെരു തിട്ടോ അല്ലാത്ത സാധനങ്ങള് ഇടവ് ഉള്ളി പിന്നെ പച്ചമോള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില മല്ലിയില ഇതൊക്കെ ഇട്ടിട്ട് വാട്ടാ
ആ ആ ആ മറ്റേ പച്ചക്കറിയൊന്നും ഇ ണ്ടാ ണ്ടാവില്ലല്ലേ
ആഹ് പച്ചക്ക ആ കേഴങ്ങൊന്നുംണ്ടേണ്ട അല്ലാതെ ഈ പൊരിച്ച പോയി എന്നിട്ട് പിച്ചി പിച്ചി ഇടുകാ എന്നിട്ട് ഇത് കോഴിമു ട്ടാ എന്താണ് അടിച്ച് വെച്ച കോഴിമുട്ടയ്ക്ക് ഇതേമാതിരി പാലും ഇതും കൂടി ഒയി ക്ക്യാ ഇടുക എന്നിട്ട് എളക്കാ അതായത് മിക്സ് ചെയ്യാ ആ എന്നിട്ട് കു ക്കറിലോ ഫ്രൈ പാനിലോ എന്തിലെങ്കിലും വെച്ചിട്ട് ഇതാക്കിയാലെ നല്ല രസാഎറച്ചിക്ക് കിട്ടും എറച്ചി കേക്ക് നമ്മള് കോഴിമുട്ട കേക്കൊക്കെ ഉണ്ടാക്കണതുപോലെ എരിവുള്ള ഒരു സാധനം ഇറച്ചി കേക്ക് അതേ മായിരി ഈ മക്രോണി പോളാ അതൊക്കെ ഉണ്ടാക്കാറുണ്ടോ
എനിക്ക് അങ്ങനത്തെ ഇതിന്റെ റെസിപ്പി അങ്ങന കഴിക്കാനാണ് ഇഷ്
ആഹ് ശരി മധുര ഉള്ള സാധനങ്ങളെ എനിക്ക് എരിവായണ്ടേ ഞാൻ ഞാൻ ഇതേ മാതിരി മക്രോണി പോള ന്യൂഡിൽസ് പോള ന്യൂഡിൽസ് കൊണ്ടൊക്കെ ഉണ്ടാക്കൂല്ലോ നമ്മടെ ഇതേ മാതിരി തന്നെ പോ ആ നു ന്യൂഡിൽസ് വെച്ചിട്ടുണ്ടാക്കുവോ നിങ്ങൾ നോ വീഡിയൊലോക്കെ ഉണ്ടാവും അതെ പോലെ ന്യൂഡിൽ സേവിച്ചാണ്ടൊക്കെ എന്താ നൂഡിൽസ് വേവിച്ചാണ്ട് അതേമാതിരി കോഴി മുട്ടാന്റെ മിക്സിലിട്ടാണ്ട് പോളണ്ടാക്ക.
ആഹ് ന്യൂഡിൽസ് വേവിച്ചങ്ങാൻണ്ട് ഇങ്ങനെ ഉള്ളി വാട്ടി ട്ടയിലിട്ട് അങ്ങനെ
തന്നെ ഉള്ളിയൊക്കെ വാട്ടി ട്ടി നമ്മള് കോഴി ഇടുന്നില്ലേ അതി അതിനു പകരം നൂഡിൽസ് ഇട്ക. എന്നിട്ട് ഇണ്ടാക്കുക അങ്ങനെ ഇണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇണ്ടാക്കുമ്പോള് ഒരു രസാണ്. ട്ടോ നൂഡിൽസിന്റെ പോള പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിന്റെ നൂഡിൽസിന്റെ മസാലൊക്കെ ഇട്ക. പിന്നെ എല്ലാർക്കും ഇഷ്ടവണന്നില്ല മസ് തലക്കൊക്കെ ഒരുമാതിരി കുത്തലല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇഷ്ടല്ല. പിന്നെ നിങ്ങൾക്ക് ഈ മധുര ഇഷ്ടമുള്ള നിങ്ങൾക്ക് ശർക്കര മുട്ടായില്ലേ ശർക്കര മു ട്ടായി അത് ഇഷ്ടാ ഈ ഉത്സവ ഞാൻ പറയാണ്ടോ എനിക്ക് കൊ തീർന്ന്. കേട്ടാപ്പൊ തന്നെ അതെന്താന്നു അറിയോ ഇവ് പണ്ടക്കെ ഉൽസവൊക്കെ എവിടെങ്കിലുണ്ടാവുമ്പളെ എനിക് ഇപ്പ സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനാണല്ലോ കടകളിലൊക്കെ പക്ഷെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ അതെ അത് നല്ല രസ ചെല അത് ഞാന് അതൊക്കെ അത് ആ മറ്റേ പേപ്പറില് ബട്ടർ പേപ്പറിലാണ് ഉണ്ടാവുക എന്നിട്ട് അതിന്റെറതൊക്കെ അതിന്റെ നീരൊക്കെ നല്ല ഇഷ്ടാ എനിക്കും ഭയങ്കര ഇഷ്ടാ. ആഹ് ഞാനും വേടിക്കും. പക്ഷെ അത് ചൂടില് നല്ല രസാല്ലേ അത് കഴിക്ക ക്കാന് ശർക്കര മുട്ടായി ചൂടില് നല്ല രസാണല്ലോ ആ നല്ല ആഹ് നല്ല രസ സാണല്ലെ ആണെയ് പിന്നതേമാരി കറ ത്ത ഹൽവല്ലിയെ അതും ഭയങ്കര ഇഷ്ട എനിക്ക്. കറുത്ത ഹൽവ അങ്ങനത്തൊക്കെ മധുരുള്ളാണ് ഒക്കെ ഇഷ്ട. ലഡു ഇഷ്ടാണ്. പിന്നെ ജിലേബി ഇഷ് ഷ്ടാണ് പിന്നെ ചുവന്നത് ഇഷ്ടല്ല.
ആ
അത് ആഹ് ജാഗിരി അങ്ങനെ ആ അങ്ങൻത്തൊന്നുഷ് ടല്ല കളറുകള് ള്ളതൊന്നും ഇഷ്ടല്ല കറത്തല്വ ഭയങ്കര ഇഷ്ട. ട്ടാണ് ഇങ്ങൻത്തെ പിന്നെമാതിര്ള്ള എല്ലാ ത്ര മധുരം ഞാന് അങ്ങനെങ്ങട്ട് തിന്നലില്ല പക്ഷെ ശർക്കര മിഠായി എവിടെ കണ്ടാലും വാങ്ങികയ് അത് നല്ല രസാണല്ലോ പിന്നെ ഉം ങ്ങളങ്ങൻത്തൊക്കെ അങ്ങൻത്തൊക്കെ നമുക്ക് വീട്ടിലുംണ്ടാക്കാ തോന്നുന്നുണ്ട് കുറേ ഞാൻ വീഡിയോലൊക്കെങ്ങനെ കാണും
ശർക്കര മുട്ടായി ഞാൻ അതേപോലെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി പക്ഷെ അത് എന്തോ ആയി
എന്നാ ആ അതെന്തൊക്കോ പഞ്ചസാര വെള്ളത്തിലോ എന്തിന്റൊക്കെ വെള്ളത്തിലൊക്കെ ശർക്കര വള്ള എന്തിലോ വെള്ളത്തിലൊക്കെ ഇട്ടച്ചിട്ട് അങ്ങനെ നമ്മക്ക് ഇണ്ടാക്കൻ അറിയാഞ്ഞിട്ടാണ് അതെന്തൊക്ക അരിമാവോ എന്തൊക്കോ ചെയ്തിട്ട് കൊർച്ച് മ ണ്ടാക്ക ക്കാന് ന്നെ അതമക്ക് ഇണ്ട ക്കാൻ അറിയാഞ്ഞിട്ടാ
ആ ആഹ് ഞമ്മക്ക് അറിയാഞ്ഞിട്ടാണ് ആഹ് ആഹ് അങ്ങനെ ലോങ്ങ്പ്പൊ കൊറേയായി പോയിട്ട്
ശരി എടുത്തുള്ള യാത്രകളൊക് പോവാറുണ്ടാവൂലേ ഇഷ്ടണോ യാത്ര ചെയ്യാൻ ഇഷ്ടാണോ
ഞമ്മളങ്ങനെ കൊർച്ചൊക്കെ പൊയ്ക്
ആത് ശെരി, ആ എല്ലാരും കൂടെലേ എല്ലാരും പോകുമ്പോ എല്ലാരും കൂടെ പോകുമ്പോ തന്നെ ഒരു രസാണല്ലോ ബീച്ചിലൊക്കെ കറങ്ങാൻ പോവാറുണ്ടോ? ബീച്ചിലൊക്കെ പോകാറുണ്ടോ? അപ്പടുത്ത് പോയിരുന്നോ? ആഹ് ശെരി അത് രസാണല്ലോലേ വൈകി കുന്നേരൊക്കെ ബീ ച്ചില് പോയാണ്ട് രുന്നാണ്ട് ബീച്ച്ത്തെ ഭക്ഷണങ്ങള് ല്ലെ കാടമുട്ട മസാല, ആ ആ വൈന്നാരാവണം അതുവരേ വെയിലാവും വൈകുന്നേരം ആയാല് നല്ല കാ റ്റും പിന്നെ അവിടെണ്ടാവണ ആ ഭക്ഷണങ്ങള് ലെ കാട മു മുട്ട മസാല കോളി ഫ്ലവറ് ഉപ്പിലിട്ടത് ഇതൊക്കെ കഴിക്കല്ലോ നല്ല രസാണല്ലോ ആ അവിടെ ഇരുന്നന്നെ ആ അതന്നെ അവിടെ പിന്നെ അതാ ആസ്വദിച്ച് ബീച്ചിന്റെ സൈഡിലോ അവിടാ പൂയിലിരുന്നോ അങ്ങനെയൊക്കെ കഴിക്കുമ്പോ നല്ല രസാണല്ലോ, അങ്ങനെ ഞാൻ പോവാറുണ്ട് എടക്കൊക്കെ
ത്തില് ഇറങ്ങും എനിക്ക് നല്ല ഇഷ്ടാണ്. തിരമാല വെര്ന്ന്ണ്ടോന്ന്ണ്
അതിലറങ്ങനൊരുടെ പേരെഴുതാനൊക്കെ നമ്മള് പേര് എഴുതാ എന്നിട്ടാ തെരമാല വരുന്ന അത് പോവും അങ്ങനൊക്കെണ്ട്ല്ല ഇപ്പൊ പിന്നെ നല്ല മഴ ണ്ട അവിടെ മഴ ഉണ്ടനെ
ഇന്ന് വല്ലാതെ മഴ പെയ്തിട്ട് ട്ടില്ല
ഇന്നലക്കൊ ഉണ്ടായിരുന്നി മൂന്ന് ദിവസായി ഇങ്ങനെ നിക്കുന്നു ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ മഴയൊന്നും പെയ്യുന്നത് കാണില്ല ഇനി ഒന്നായിട്ട് പെയ്യാനാണോ എന്ന് ആര് മഴയൊന്നും പെയ്യുന്നതൊന്നും കാണുന്നില്ല പറയാൻ പറ്റൂല്ല ഇപ്പത്തെ കാലാവസ്ഥ വേ വേനൽ ക്കാലത്ത് മഴയും മഴക്കാലത്ത് വേനലുള്ള അവസ്ഥ താണല്ലോ അപ്പൊ എന്താന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇപ്പൊ അങ്ങനാണ് ആ പ്പേ അതൊന്നും പറയാൻ പറ്റൂല അങ്ങനെയായിര് ഇവിടെയും ഭയങ്കര ചൂട് തീരെ മഴയില്ല മഴ നല്ലം കൊ രാവിലെക്കെ എന്തൊരു വെയിലാ ഒരു ഒമ്പത് മണി മ്പളെ നല്ല വെയിലാ തീരെ മഴയില്ല നല്ല ഇള്ള അറ ഇന്ന് വെയിലിന് നല്ല ചൂടും നല്ല ചൂടിലാ ഇറക്കുന്നത് ആ അതന്നെ ഉം അങ്ങനെന്നെ പിന്നെ വീട്ടില് പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലൊക്കെ നടാറുണ്ടോ
ആ അവിടെ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല ഇവിടെ ഉമ്മാക്ക് ഇഷ്ടാ അങ്ങനെയൊക്കെ ചെയ്യാൻ ആ
എന്തെങ്കി
ആ പയറ് കുമ്പളം വെണ്ടക്ക അങ്ങന
ഓ വിത്ത് വാങ്ങീട്ട് നടലോ അതോ തൈകള് വാങ്ങിട്ടിങ്ങനെ നടലാവും ഇവിടെ ഞങ്ങളവിടൊക്കെ വ വേടിച്ചാണ്ടല്ലേ ആ ശരി ഇവിടെ ക്കെ ഞങ്ങളവിടെ അംഗണവാടിന്നൊക്കെ ഇങ്ങനെ തൈകൾ കിട്ടും വർഷത്തിലോ മാസത്തിലൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കറികളൊ പിന്നെ വഴുതന അതേ മരി വെണ്ടക്കൊക്കെ അവിടുന്ന് കിട്ടുന്ന പച്ചക്കറി തൈ പെട്ടെന്നുണ്ടാവുംട്ടൊ തക്കാളിയൊക്കെ പെട്ടെന്നുണ്ടായി പക്ഷെ ഞാന് ഇവിടിട്ട വിത്തുകളൊന്നും എണീറ്റിട്ടില്ല അത് ഇണ്ടാവണില്ല ആ ഞാനിവിടെ ഇട്ടണ്ട കള നമ്മള് ഉണ്ടാക്കൂലേ അത് അവരെന്തൊക്കെ സൂഡോമോണസ് അങ്ങനെ ഇതിലൊക്കെ മുക്കിയിട്ടൊക്കെ വരുന്നാണല്ലോ അയിനുള്ളത് ഞമ്മള് ഉണ്ടാ പം അത്രങ്ങട്ട് വളങ്ങളൊന്നും ചെല്ലാഞ്ഞിട്ടാണോ അറിയില്ല ഞാന് ഉണ്ടാക്ക എനിക്കിതൊന്നും ആയിട്ടില്ല പക്ഷെ അങ്കണവാടിന്ന് ഇതേമാരി കിട്ടുന്ന തൈകളൊക്കെ നന്നായി വഴുതനക്ക ആ വയലറ്റ് ഇല്ലേ വയലറ്റ് വൈതനല്ലേ അതൊക്കെ ഇണ്ട് ഉണ്ട വൈതന പിന്നെ വെള്ള ബോൾ ബോൾ അല്ല കോഴിമുട്ടെന്റെ ആകൃതി അങ്ങനത്തെ എന്തോ ഒരു ഷേപ്പ് ഉള്ള ഒരു വൈ നല്ല മുള്ള്ള്ള നല്ല മുള്ള്ള്ള ആ ആ വ അ അങ്ങൻത്തൊക്കെ കൊർച്ചൊക്കെ ഇണ്ട്. ചീര പിന്നെ ഞാൻ എപ്പ ഇണ്ടാക്കിയാലും ഇണ്ടാവും അഹ് പിന്നെ പെട്ടന്ന് ഇണ്ടാവ്ണെത് ആണല്ലോ അത് പിന്നെ വിത്ത് ങ്ങട്ട് പാകിയ മതിയല്ലോ അ ആ അങ്ങനെയുണ്ടാവും ന്നായിക്കോട്ടെ ന്നാ ശരി
ആ ഓക്കെ